ഹലോ
ഹലോ
ഹലോ കേൾക്കാമോ
ഹലോ കേൾക്ക്ണ്ടോ ആ ഇപ്പ കേൾക്ക്ണില്ലേ.
ആഹ് ഉണ്ട് ഉണ്ട്. ആ അങ്ങനെ ഉണ്ടല്ലേ ആഹ് ആഹ്
പിന്നെ നമ്മള് പറഞ്ഞു കൊറച്ച് ക നല്ല വിശേഷം. നമ്മൾ പറഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞാലാണ് അവിടെ എത്ത്അ അങ്ങനെയാണ്.
ആഹ് അങ്ങനെയാണ് നേരാ നേരാ എനിക്കും തോന്നി.
ആഹ് ആ
ഉം ഊണൊക്കെ കഴിഞ്ഞാ.
ആഹ് ഊണ് കഴിച്ചു.
ആഹ് ആഹ് എന്നാ
കഴച്ച് കഴിച്ചില്ലേ
കഴിച്ച് കഴിച്ച്
ആഹ് ഇന്ന് സ്പെഷ്യല് മീനാണ് അല്ലാതൊന്നുല്ല.
ആഹ് ആഹ് പിന്നെ മഴയൊക്കെ ഉണ്ടോ. ആഹ് മീൻ കഴിക്കും.
ആ ആഹ മഴ ഇല്ലപ്പോ ഒരു ഒഴിവുണ്ട് വെയലറക്കിണ്ട്.
ആ ഇവിടെതാ നല്ലം തെളിഞ്ഞിക്കാ.
ആ രാവിലെക്കെ നല്ല മഴായിരുന്നു.
ആണാ ഇവിടെ രാവിലൊട്ട് നല്ല വെയിലായിരുന്നു. ഞാതാലും തുണിടെ പൊറേ തന്നെ
ഇന്നലെ നല്ല വെയിലായിട്ട് തുണികളെക്കൊണക്കിട്ടോ.
മ് മ്. മ് പിന്നന്താണ്?
ഇപ്പൊരു വെയ്ൽങ്ങനെ കാണാണ്ട്.
ആഹ ആഹ ഇവിടെ നല്ല തിറങ്ങിരിക്കണ്ട്. വേറെന്താണ് പരിപാടിയൊക്കെ?
പരിത ആ എത്രാള്ണ്ട്?
രണ്ടു പേരുണ്ട്.
ആ ആ
മ്. രണ്ടാൺകുട്ടികള്
ആ വീടവിടെ ടൗണായി ടൗണിലായിട്ടാണോ?
ആ ടൗണില് തന്നെ.
ആ അപ്പൊ കൃഷി പരിപാടിയൊന്നും ഉണ്ടാക്ക ക്കാൻ പറ്റില്ല.
കൃഷി പരിപാടി നക്ക് ബാക്കിയാർഡില് കൊറച്ച് സ്ഥലംണ്ട്. അവിടെ അത്യാവശ്യം. ആ ശരി പച്ചക്കറിത്തോട്ടം പോലെണ്ട്. ചിരിവെണ്ടയ്ക്ക പയറ് വഴു തനങ്ങ മുളക് നമുക്കത്യാവശ്യം അടുക്കളയിലേക്ക് ആവശ്യള്ള സാധനങ്ങളുണ്ടാക്കുന്നുണ്ട്.
ആ അത്‌ ശെരി വഴുതന കൃഷി ആഹ് മുളക് എല്ലാണ്ട്. വെ വെണ്ടതുപോലെ എനിക്ക് ആ വെണ്ടയുടെ വിത്തതുവരെ കിട്ടിയില്ല അത്ണ്ടാക്കിട്ടില്ല.
ആണ?
നമുക്ക് നമ്മള് ഉണ്ടാക്കിട്ട് ഇങ്ങനെ പറിക്കുമ്പോ ഒരു രസാണല്ലോ. ആ.
ആ വലിയ നസീതയിരിക്കും നമുക്ക്ണ്ടാക്കുമ്പോത്തേനും അത് വരുന്നത് ഉണ്ടായി വരുന്നത്.
ആ ആ അത് ശരി. നമ്മളെ കൈയൊണ്ട് ഉണ്ടാക്കിട്ട് നമ്മള ഇങ്ങനെ ഇറക്കുമ്പോ ഒരു രസല്ലേ.
അരസല്ലന്നേരാ. ആ നിക്കുന്നടാൻ തന്നെ ഒരു ഭംഗിയയിരിക്കും.
ഹസ്ബൻഡ് വർക്കിന് പോയിന്നോ?
ആ അവർക്കിൻ പോയി. എല്ലാരും വൈകിട്ടത്തള്ളൂ.
ആ എന്ത വർക്ക്?
ആൾ കൊറേർ സർവീസാണ്.
ആ അത് ശരി.
മ്.
അപ്പങ്ങനെ ഓർഡർ ചെയ്യാലോ.
അതന്നെ.
ഹേ ഹേ.
ഹഹ ഹ
ഉം ഉം
അവട്ര ഇതാ മതി
ഉ സാധനത്തല്ലോ സാധനത്തെല്ലോ അങ്ങനെ മീഷോന്നൊക്കെ വാങ്ങിക്കും മീഷിനൊക്കെ വാങ്ങിക്കാറുണ്ടോ
ആഹ ഇടയ്ക്കൊക്കെ കൂടുതലും
ആഹ ആഹ അത് ശരി
ഉം
എങ്ങനെയണ്ട് വിളിക്കട്ടത് പ്രൊഡക്ടുകളൊക്കെ
ഫ്ലിപ്പ്കാർട്ട് കൊഴപ്പില്ല ഇടക്കൊക്കെ ഫേക്ക് ആയിരിക്കും ചെിലപ്പോൊക്കെ നമുക്ക് നല്ലത് കിട്ടും
ആഹ
ആഹ
ആ ഡ്ര ഡസുകളൊക്കെ നാലുണ്ടോ വരുമ്പോ
ആ് ചെിലത ഇഷ്ടപ്പെട്ടില്ലെങ്കില് ആഹ ആഹ
റ പിടിക്കലേ
ആ റിട്ടൻ അടിക്കും
ആ ഞാനും ഫ്ലിപ്കാർട്ട്ന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല ആ ഞാന് വെറും മീഷോന്നൊക്കെ വാങ്ങിക്കാറുണ്ട്
ആ മിഷോനൊക്കന്നെ കൊറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ഫ്ലിപ്കാർട്ട്
ആഹ അതെല്ലേ
ഉം
പിന്നെ ഇനി നോക്കിോക്കണം ഉ
ആ പിന്നെ റേറ്റ് കുറവുണ്ടാവും മീഷോയില്
ആ
പക്ഷെ അതിനനുസരിച്ച് ക്വാളിറ്റിയും കുറവുണ്ടാവും
ആ വേറെ വർക്ക് ചെയ്യ്ണ്ടോ
ആ ഇല്ല വേറെന്നിനുല്ല വൈട്ടത്തേക്ക് ചായ്ക്കള്ളൊക്കെ ആയാ പിള്ളേര് വരുമ്പോത്തേനും
സട്ട
എന്തോ
ചായ ഇല്ല ഇല്ല വൈകുന്നേരത്തേക്ക് ചായക്ക ആയിട്ടില്ല ഇപ്പൊ ചോറണ്ട്ട്ടള്ളല്ലോ
അ ആ അ ആ പിന്നെ എന്താണ് സ്പെഷ്യല ആയിട്ട
ഇപ്പ ഉണ് ഉണ് കഴിച്ചിട്ടുള്ളല്ലോ അറിയേ ചായ കടിട്ടില്ല വൈകുന്നേരം
ആ ആ ഉ ഉം നമ്മള് പറഞ്ഞിട്ട് കൊറെ ടൈം കഴിഞ്ഞിട്ടാണ് അവിടെ കേക്കുന്നത് അപ്പൊ ആ സമയം അത്ര സമയം കഴിഞ്ഞാ ഇപ്പോഴേ വരുന്നത്
ആ അതാണ് അതാണ് നേരെപ്പോ
ആണോ
ആ ഞാന അങ്ങനെ ഒന്ന് രണ്ട് കോള അങ്ങനെയാണ് ഫസ്റ്റ് നമ്മള് ചിലപ്പോ വരില്ല കൊറച്ച ടൈം പിടിക്കും വരണെങ്കിൽ
ആ ആ ആ ആ
ഉം അങ്ങനെരു പ്രശ്നുണ്ട് ചിലതിലുള്ളുട്ടോ ചെലതിലില്ല ആ
ഇല്ലല്ലേ ആഹ ആ
അവിടെന്നിട്ട് എന്താ വൈകുന്നേരം ചായക്ക് കടി എന്താ
ഇവിട വൈകിട്ടത്തേക്ക് ചക്കേട ഉണ്ടാക്കാന്ന്ർത്തു ചക്കയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട് ചക്ക സീസൺ ആകുമ്പോ പിന്നെ എല്ലായിടത്തുംന്നും കളക്ട് ചെയ്യും എന്നിട്ട് നല്ല പോലെവരട്ടി വെക്കും ഫ്രിഡ്ജില് വക്കും ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാ ആ വരട്ടീയിട്ട് ഫ്രിഡ്ജില് ആ വെക്കും
നെയ്യ ഒഴിക്കാവലേ വരട്ടുമ്പോ
ആ ഇചരി ലേശം
ആ ഞങ്ങള് ഇന്നലെ ഇതുപോലെ ചക്കയുടെ കൊണ്ടാട്ടം ഉണ്ടാവില്ല ചക്ക പച്ചച്ചോള വറക്കില്ല അല്ലെ
ആ ആ
അങ്ങനെണ്ടാക്കി ഇന്നലെ
ആ ഇപ്പൊ മഴ ആയതണ്ട് വെള്ള ആയിരിക്കും അപ്പൊ വറക്കാനും ഇതുണ്ടാവില്ല ഇവിടെ പിള്ളേർക്ക് ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ട ചക്കട അപ്പൊ അത് ഇഷ്ടംപലെ കഴിച്ചളും
ലെല്ലാ ഉണ്ടാക്ക വാഴയില ല
അല്ലത അല്ല എടനേല ഇല്ലേ
അതെ അങ്ങനെ ഇണ്ടോ ഞങ്ങള് വേറൊരലാണ് എന്താപ്പ അന് പേരുണ്ടല്ലോ
ആണോ ഇത് ഞങ്ങ ഇവിടെ എടനേലന്ന് പറയും അതില് കുമ്പിള് പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ നിറച്ചിട്ട് ഇഡലി തട്ട
ആ ആ അപ്പൊ അതന്നെ അതന്നെ ഞാൻ പറയണ പക്ഷെ ഞങ്ങളവിടെ പേര് മാറി അത് ഇലയുടെ ആവി അങ്ങനെ നല്ലൊരു മണാണല്ലോ
ആ അതന്നെ അതന്നെ ആ അപ്പൊ സെയിം ആ ഇല തന്നെയായിരിക്കും
അതെ അതെ അതിന് ഞങ്ങളവിടെ വേറെ പേര പറയാ
ആണ ആ ആ ഞങ്ങളിവിടെ എടനേലന്ന് പറയണേ
ആ അത് ശരി അതെ അതെ ഓരോ സ്ഥല ഓരോ ഇതല്ലേ
ഉം
സംസാര രീതി തന്നെ മാറ്റം ആ ഇവിടുണ്ട് വീട്ടിലിണ്ട് വീട്ടിലുണ്ട്
ആണല്ലേ ആ ആ
ഇപ്പൊ ഞങ്ങള് ചെറിയൊരു ചെറിയ ബെഡ് തയ്യളുണ്ടല്ലോ അങ്ങനെ ഒരു തൈ കുഴിച്ചിട്ടിട്ട് അതിലൊരു ചക്ക ഉണ്ടായി
ആഹ് ആ ബഡ് ആണോ
ആ ബെഡ് അത് ഞാൻ കുഴിച്ചിട്ടിട്ട് ഇപ്പൊ ഒരു ചക്ക ഉണ്ടാക്കി അയിമ എടുത്ത് ത്തു അ അഞ്ചാറെണ്ണം ഉണ്ടായിട്ടോ പക്ഷേ ആ അഞ്ചാറിന ഉണ്ടായി പക്ഷെങ്കില് ഒക്കെ കരിഞ്ഞ് പോയി കൊറച്ച് വലുതായപ്പോൾ
ആ പിടിച്ച് കഴിഞ്ഞാ പിന്നെ കൊഴപ്പം ഇണ്ടാവില്ല അടുത്ത വർഷം നല്ല പോലെ ഉണ്ടായിക്കോളും
ഒറ്റ ഒന്ന് മാത്രം ഉണ്ടായി അത് ഞങ്ങള് പഴുക്കാൻ വെച്ചിട്ട് ഇപ്പൊ പഴുത്ത് ഏർ അറത്തു
ഉം ഉം
രസമാണ് അതിന്റെത് വേറൊരു നമ്മുടെ നാടൻ ചക്കയുടെ രുചി ചിയാവൂല വേറൊരു ടേസ്റ്റ്‌
അതിന് വേറെ ചെറിയൊരു കൈപ്പ് രസണ്ടാവുലെ
ആ അതിനേ പഴുത്താലുള്ളു പറ്റ പച്ച പറ്റ പറ പിന്ന കേട്ടൊ
ആ അ
നമ്മള് ചക്കേം കൊ
ഉം
ഇ പുഴുക്കൊക്കണ്ടാക്കില്ലെ അവിടെണ്ടാക്കീല
അ ചക്ക പുഴുങ്ങും പുഴുങ്ങും പഴുപ്പിക്കും വറക്കും എല്ലാം ഉണ്ടാക്കും ആകെഅതിന്റെ മുള്ള് മാത്രേകളയൊള്ളു ബാക്കിയെല്ലാം ഉപയോഗിക്കും.
ആ. അതെചോയ്ച്ചേ
അ അ
ആ അ ഇപ്രാവശ്യം പിന്നെ മാങ്ങ വല്ലോം കിട്ടിയ മാങ്ങ കിട്ടി കേൾക്കണില്ലെ
പിന്നെന്താണ്?
മാങ്ങ മാങ്ങ.
അ അ മാങ്ങ ഞങ്ങളെ ഇവിടെ മാവില്ല. അ പക്ഷെ ഇഷ്ടം പോലെ റംബുട്ടാൻ ഇണ്ടായിരുന്നു.
ആ അതുശരി ഇപ്പൊ റംബുട്ടാൻ കഴിക്കാൻ പേടിയാണല്ലോ.
ആഹ് ഈ വവ്വാലിന്റെ കാരണമാണോ
ഇങ്ങളെന്താ കവറ് കെട്ടി കൊടുക്കൊ
ഇല്ലാ ഒന്നും ചെയ്യില്ലാ അങ്ങനെ തന്നിടും.
പേടില്ലേ കഴിക്കുമ്പോ
അയ്
അതവ്ട അങ്ങനെനോക്യൊന്നും കഴിക്കാൻപറ്റില്ലാലെ.
ഉം
ഇപ്പനിപ്പേം എല്ലാണ്ടല്ലോ അത രണ്ടാമത്പ്പൊതൊടങ്ങീന്ന്പറയിണ് ണ്ട്.
ആ അ
എന്നശരി.
അത്‌ങ്ങനെ അന്ന ശരി.
ആയ്ക്കോട്ടെ..